ഹലോ ആഹ് കേൾക്കില്ലേ
ആ കേക്കണ്ട് എന്താ വർത്താനൊക്കെ
പ്രത്യക്ഷ എല്ലാർക്കും സുഖംതന്നെ ഇതക്കാ എന്തൊക്കെയണ്ട് എന്താ അങ്ങനെ പോ ചോറ് തിന്നിട്ടില്ല തിന്നാനുള്ള ഒരുക്കങ്ങളൊക്കൊയിട്ട ഇങ്ങനക്ക സമയമാണല്ലോ ആഹ്
അശരി ആഹ് ആഹ് ചോറ് കുട്ട്യാക്ക് കൊടുത്ത് കുട്ട്യാളൊക്കെ ഒറങ്ങി.
ഏഹ് ന്ന് നാത്ത ഉറങ്ങിയ എട്ട്ണി ആയപ്പോ ചോറ് നിന്നുങ്ങള്
ആഹ് മക്കളനി ഇന്നലെ സ്കൂൾ ഇല്ലാ ത്തോണ്ട് ഞങ്ങളൊന്ന് ടൂർയ്നി പിന്നെ ഇന്ന് നേര്ത്തെനീച്ചാണ് സ്കൂക്ക് മധസ്ക്കൊക്കെ പോയെ ആഹ് അപ്പൊ അവേ ഉറങ്ങിക്കാണ് ഇന്നലെ ഞങ്ങള് രാവിലെ പോയതേ ന്ന് സുബൈക്ക് മു അല്ല ഫാമിലി മൊത്തണ്ട് നാല് ഞങ്ങളൊരു ബസ്സേനി ടൂറിസ് ബസ്സേനി
ആ എല്ലാരും കൂടി കൂടി പോയതാ
ആ ആ ആഹ് നല്ല രസണ്ടായിനു ടൂറിസ്റ്റ് ബസ് അല്ലേ രാവിലെ നാലണി ക്ക് പോയിന് രാ രാവിലെ നാലണി ക്കെറങ്ങി വീട്ടന്നെറങ്ങിക്ക്ണ് പിന്നെ ഒക്കെര് ചൊരം കേറിയപ്പോ അവിടെ എത്തിയപ്പോത്തിന് ഒരു പത്ത് പയിനൊന്നണി ഒക്കെ ആയിണ് വയനാടും ഊട്ടിയൊക്കെ പോയി ഉം ആ വയനാട് ഊട്ടി വയനാട്ക്കാദ്യം പോയി പിന്നെ ഊട്ടി പോയി ഉം ഇതാണ് ഇതൊക്കെ ഫ്ലവർ ഷോ ഒക്കെ ഇണ്ടായ്നു ഇപ്പ അവ്ടെ പിന്നെ ചെറിയ മ ഇബടത്തെ മാതിയന്നെ മഴയും അവടീണ്ട് തണുപ്പും കാര്യൊക്കെ
ഓ ഇപ്പ വയനാട്ടൊക്കെ പോയ നല്ല തണുപ്പല്ലേ
നല്ല തണുപ്പാണ് ഇപ്പൊ അങ്ങോട്ട ഒന്ന് കു ആ കുട്ട്യേളൊക്കേറ്റ് പോയാലേ നല്ല ഡ്രസ് ഇട്ടാ ഉം തണുപ്പിനുസരിച്ചായിട്ടുള്ള ഡ്രസ്സ് കൊണ്ട് പോണേതായാലും
ആ ഭക്ഷണൊക്കെ
ഭക്ഷണൊക്കെ ഞങ്ങള് പിന്നെ ഒക്കെ രാവിലത്തെ ഞങ്ങള് കൊണ്ടോയി വീട്ടിന്ന് ഇണ്ടാക്കിയത് തലേന്നന്നെ ഇണ്ടാക്കിയാണ്ടൊക്കെ ഓലൊക്കെ കയ്യ് പിടിച്ചീനു ഉച്ചക്ക് പിന്നെ അതേ ഓല് ബസ്സാരന്നെ എന്താറയ ചോറൊക്കെ ഇണ്ടാക്കി ബിരിയാണി അന്ത്യക്കു അതേപോലെ അന്ത്യക്കു പിന്നെ പൊറത്ത്ന്നേനുട്ടൊ കയ്ച്ചത്
ഇവ്ട്ന്ന് വിട്ട പിന്നെ പൊറത്ത്ന്ന് വാങ്ങി തിന്നാനും പേടിയാലെ
ആ മക്കള് ആ മക്കള് ഇണ്ടാവുമ്പോ ഞമ്മക്ക് നമ്മളിം പോലെല്ലല്ലോ വേഗണ്ടാവും കുട്ട്യോക്ക് ഉം കൊ ഉം വയനാടൊക്കെല്ല രസണ്ട് ഒക്കെ അടിപൊളി സ്ഥലങ്ങള പക്ഷെ നല്ല തണുപ്പാണെന്നള്ളു
ആ അശരി വയനാട് ആ ചോരൊക്കൊന്ന് കയരി പോവുമ്പല്ലേ മഴക്കാലൊക്കെ ആവുമ്പോ
പേടിയാ ഹാ അത് കൊഴപ്പൊന്നല്ലാ ബസ് സാമാനം എന്തും അറിയില്ലല്ലോ അതിനുള്ളില് പാട്ടും കാരും അല്ലെത് നമ്മൾ നമ്മളൊന്നും അറിയില്ല പുറത്ത്ക്ക് അയ്ന്റുള്ളിലല്ലെ ഫുള്ള് ഒക്കെ അമ്മള്വടെ സ്ഥ സ്ഥല് ത്തൊക്കെ എത്തുമ്പങ്ങനെ കാ പൊറത്തക്ക് നോക്കുമ്പോ കാണുമ്പള്ളല്ലേള്ളു
ആ അപ്പളാ പേടിടുങ്ങലേ പൊറ്ത്ത് നോക്കുമ്പോ
ആഹ അല്ലാത്ത സമയത്ത് മ്മ ഫുള്ളൈന്റുള്ളില് പാട്ടും കാര്യമായിട്ടും അടിച്ചുപയൊയ്ച്ച് നല്ല രസല്ലെ ഫാമിലി ആയി ട്ട് പോവുമ്പോ വേറെ രസ്സാണ് വൈബെന്നാണ് വ ആ രസം വേറെ കിട്ടൂല
അത് ശരിയാണ് പക്ഷെ എന്നാലും പോണേക്ക ആലോയ്ച്ചുമ്പോങ്ങനെ പേടിയായി തോന്നല മയക്കാലാവുമ്പോ മഴക്കാലത്ത് ഇങ്ങനെ ചോരം വള ആഹ അതൊക്കെയാണ് ഞാൻ വയനാടൊക്കെ പോയിട്ടി
ആഹ പോയിട്ടില്ലേ
അ അ വയനാട്ടക്ക് പോണത്തരെ പറയിച്ച ച്ചൊരത്തിന്റെ കാര്യ എനിക്ക് ഭയങ്കര പേടി
ആ ന്നാളിപ്പൊരു ആ ഒരു വാഹനാപകടം നടന്നീലേപ്പോ ചൊരത്ത്മ്മ്ന്ന് അതൊക്കെ ഒരുപ്പ ഒരു വിധിയല്ലേ
ആഹ ഇത്യാണത് ജ്ജ്
ആഹ കാ നമ്മുക്ക് കാണാൻ രസല്ലേ ഓരോ സ്ഥലങ്ങളൊക്കെ പറയുമ്പളേ അ രസമാണല്ലോ അന്നെ വയന അതാണ് ഊട്ടിയൊക്കെ ചെറുങ്ങനെ ഇങ്ങനെ മഴ പാറ്റിക്കൊണ്ടിക്കുകയാണ് എപ്പോഴും ഇങ്ങനെ തണുപ്പും കാര്യം ഉ കൊറെ സ്ഥലൊക്കെ സർ ഉം ഊട്ടി ഒന്നും കൂടിും ഇവിടെ തന്നെ നമുക്ക് തണുപ്പ് സഹിക്കാൻ കഴിയണില്ല അവിടെ ഒന്നും കൂടിം തണുപ്പേറേണ് ഞങ്ങള് മക്കൾക്ക് ഡ്രസ്സൊക്കെ നല്ല കട്ടിള്ള ജാക്കറ്റും കാര്യവും ഒക്കെ എടുത്തനു കൈപ പിടിച്ചീനു
ആഹ് അത് ശരി അല്ലാതുംക്ക് ഉ ഇപ്പൊ കുറച്ച് ശ്വാസം മുട്ട തിരക്ക കഫ
ചെവ ഉണ്ടാവും പനി അസുഖം വരാന് മതിയാവും പിന്നെ ഓൽക്ക് ഉ നിങ്ങള എടുക്കും പോയിട്ടന്നു ടൂറൊന്നും പോവല്ലേ
ഞാൻ ചടോറ് വെച്ചാൽ വിട്ടിക്കൊന്നും പോയിട്ടില്ലേ വിട്ട്ക്കൊക്കെ പോയ എക്ക ഇങ്ങനെ വാഹനത്തിൽ പോണ കത്യേടും ക്കെ ആലോചിച്ചിട്ട് ഫാമിലി ഒന്നായിട്ട് പോകുമ്പോ അങ്ങനെ വിചരിച്ചു അ രസമാണ് എല്ലാരും കൂടി അവന തമ്മ തമ്പ തന്നെ ബാക്കിയുള്ള പോലല്ലേ പൊറത്തൊരാളല്ലല്ലോ എന്തെന്നെ ആയാലും കുടുംബ മൊത്തംണ്ടല്ലോ അത് ആഹ പോകുമ്പോ അത് രസമാണ്
അങ്ങനെയൊക്കെന്നെ കാണുള്ളല്ലോ അപ്പൊ മ്മെ ഒച്ചക്ക് വണ്ടിയമ്മ പോയിക്കാണ്ടൊന്നും കാണൈ ഒ ഒന്ന് പോയിക്കാണ്ട് ഇങ്ങനൊക്കെ പോകുമ്പോ തന്നെ ഇങ്ങനെ പോകുമ്പോ തന്നെ അന് കാണുള്ളൂ ഓരോ സ്ഥലങ്ങളും ഇപ്പൊ എന്തായാലും വല്ലാതെ നങ്ങൾ പോയിട്ടില്ല എങ്ങനെ എടുക്കടുക്ക എപ്പഴേലൊക്കെന്നും ഓരോന്ന നിങ്ങൾ ഫാമിലി ആയിക്കാണ്ട് പോകും എന്നല്ലാതെ
മഴയില്ലാത്ത സമയത്തൊക്കെ പോണം അപ്പളേ അത് രസൊള്ളാണും
ആന്നങ്ങനെ ക മ ചെറിയ കുട്ടികളും കയ്ല്ണ്ടാവത് അപ്പൊ സ നല്ല സുഖ എല്ലായതും കാണാനോ ഒക്കെ കാര്യ ഇ മക്കൾണ്ടാവകുമ്പോ ഒരു അസുഖം വരും എന്നൊക്കെ ഒരു പേടിയാണ്
അത തന്നെ പൊറത്തൊക്കെ ഇറങ്ങുമ്പോൾ തണുപ്പും ഒക്കെ ആയിട്ടട്
കാര്യല്ലേ പിന്നെ അത് മതിയാവും സ്കൂളും മാതരി ആ സ്കൂള് മദ്രസും ഉള്ള കുട്ടികൾഓകുമ്പേക്ക് ഏത് കിട്ടാൻ നിക്കിയ ക വേഗം അ അപ്പൊ നല്ല രസേനി ഏതാലും കുട്ടിക്കാരും വല്ല്യോൽക്കായാലൊക്കെ ബസിലാവുമ്പളെ
സന ട്രാവവലർ എന്തേനി
ബസ്സേനെയ വല്യ ബസ്സേനിയാ പിന്നെ നാല്പ്പത്തഞ്ച ആൾക്കാരൊക്കെ ഇണ്ടായിനു
ആഹ്
ബസ്സില് അപ്പൊ പിന്നെ കുട്ടികളും മക്കളും ആവുമ്പം
ആറ ഏറ്റവും തധവാന വരൂല നമ്മക്ക്
ആഹ കൊ അത് ശരിയാണ് കൊറേ ആൾക്കാരുണ്ടാവകുമ്പോ നമുക്ക് കൊറ പൈസടുത്ത നമ്മുക്ക് ആളില്ലാതെ പോകുമ്പോ പിന്നെ അനോ ഇരട്ടി പൈസ എടുക്കേണ്ട
ആഹ പൈസൊട്ക്കണ്ടി വരും അങ്ങനങ്ങ പോ ഒരുങ്ങാ ഒരുങ്ങും ചെയ്യും ഒരുങ്ങാ നിന്നാലും അങ്ങനെ നീണ്ടു നീു പോകയും ചെയ്യാ
അതെ കുറെേ ദിവസം ഇതിങ്ങനെ പ്ലാൻ ഇല്ലോ തുടങ്ങിട്ട് പോവാ പോവാ പോ ങ്ങനെ മായം കാര്യമായി ഇപ്പ ഇങ്ങനെ അങ്ങനെ നിന്നത പിന്നെ രണ്ടെല്ലാരും കല്പ്പിച്ചിട്ട്യൂടിണ് പോ പോയി പിന്നെ രണ്ടും കൽപ്പിച്ച്
ഉം ശരി മഴയ്ന് ഇപ്പത്തെ മഴ നല്ല സ്ഥിരം മഴൊന്നല്ല ഇന്ന്പ്പോ നല്ല മഴയാണ് അയ് അതിന്റെടി ഇപ്പൊ നല്ല വെയ്ലേനി ആദികൊർച് മഴ പെയ്തീനി. പിന്നെപ്പ! പിന്നെയിപ്പ മഴയൊന്നു പെയ പെയ്യും. പിന്നെ നല്ല ചൂടുള്ള വെയിലാ! ആഹ്! കാലാവസ്ഥ വെച്ചു എടുക്കും പോകാതിരുന്നിട്ടും കാര്യില്ല.
അത് ശരിയാണേ! അതലോചിച്ചിട്ട് എടുക്കും പോവാതിന്നിട്ട്! ആഹ്! പിന്നെ സ്കൂട്ടിയോൾക്കൊക്കെ സ്കൂളി ല്ലാതെ! ല്ല പോവുള്ളൂ. വെക്കേ! കുട്ടിയോക്കൊരു ഒരു പൂതിണ്ട് ഇടക്കെങ്കിലും പോവാ കാണാത്തറിയുമ്പോ രസല്ലെ. നമ്മളെയും പോലെല്ലല്ലോ.
നമ്മള് ഇറങ്ങുമ്പോത്ത് ഓല് മാറ്റലജേ ഓല് അയ്ന് മുമ്പ്ക്കന്നെ പോകാന്നും പർഞ്ഞ് ചാടലജും.
ആ വയനാടുണ്ട് ചെലോട്ത്തൊക്കെ ചെ കുറെ പാർക്കൊക്കെ പോയി ഇക്ക അവിടെൊക്കെ പിന്നെ അമ്മക്ക് കാണാനേ ഉള്ളു പ്രകൃതിയും! പൂക്കോട് തടാകം. അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഡാമുണ്ട്. അങ്ങനൊക്കെ ഓരോന്നും ഇങ്ങനെ കാണാം! ഞമ്മക്ക്. അല്ലാതെ ഓൽക്ക്! ആ അവ്ടൊക്കെ പോയാ ചെ കോ അവിടിം ഇവിടിയൊക്കെ ഓരോ പാർക്കും കാര്യൊക്കെണ്ട് അപ്പൊ ഓൽക്ക് അപ്പൊ ഓൽക്ക് രസാണ്.
ആഹ് അത് ശരി
ലും അതെ മൊട്ടക്കുന്നേ പിന്നെക്കെ ഫുള്ള് കാണാനാ.
ഇപ്പൊ ഇനി എവിടെ പോയാലും കുട്ടിയാക്ക് പാർക്കുകളുണ്ട്ലേ അതാണ് ത്. ഇറ്റാള്ളേ നോക്കണ അയ്ന്റെ ഉള്ള്ക്കാണ്ടാക്കിയാ പിന്നെ അ ആ ഒന്നും അറീല ഓലങ്ങനെ കച്ചോളും നമ്മൾ നോക്കി നിന്നാ മതി.
ഊട്ടിയിലൊക്കെ മുട്ടക്ക് മുട്ടക്കുന്നൊക്കെ കേറി! ഇപ്പൊ എന്താ തണുപ്പ്‌ തണുപ്പ്‌ങ്ങട്ട് അട്ച്ചിട്ട് നമ്മക്ക് കേറാൻ കഴിയൂല കയറ്റം. അത്രയും തണുപ്പാണ് ന്നാലും ഞങ്ങളെ ഫാമിലി മൊത്തം കയറിയടെ ഫോട്ടോസും കാര്യവും ഒക്കെ എടുത്ത് അടിച്ച് പൊളിച്ച നെ ഏതാലും. മൊതലാക്കിയതല്ലേ പോയേന്
ആഹ്! ഹോട്ടലും പോവാലല്ലെള്ളൂ പോണത് മുതലാക്കിയാണ് പോരാഞ്ഞാലേ!
ആഹ്! രാത്രിക്ക് ഉച്ചക്ക് പിന്നെ ബിരിയാണി കാര്യൊക്കെ ഉണ്ടാരുന്നു. വെച്ച് ഓല് വെച്ചിരുന്നു.
ഉം! അമ്മടെ വിട്ട് വെള്ളം എടക്ക നഞമ്മള് കൊണ്ടപോണം. വല്ല്യ കന്നാസ് വെള്ളം. കൊണ്ടോണല്ലേ ന്നാ പിന്നെ കുട്ച്ചാം വെള്ളം നല്ല വെള്ള.
നമ്മള് വെള്ളം കൊണ്ടേക്കേനി ബാത്റൂമിലൊക്കെ പോകണെങ്കിൽ യിങ്ങനെ ചൊർത്തിന്റെ അട്ത്ത്ന്ന് നമ്മള് ബേ ഹോട്ടൽന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ അട്ന്നന്നെ ബാത്റൂമിൽ പോക്കും ഏ എല്ലാ കാര്യവും കഴിച്ചാ കൊട് നമ്മളെട്ന്ന് പത്ത് രൂപ പോണെങ്കി നമ്മക്ക് ഓൽക്ക് പത്തോ ഇ അഞ്ചോ കൊടുക്കണം പൈസ.
ആഹ് അത് ശെരി പൈസ ഇട്ത്ത്കാണ്ട് കേറണല്ലേ
ആഹ്! അഞ്ച് പത്തോ കൊടുക്കണം ബാത്റൂമി പോണെങ്കിൽ തന്നെ വലിയ വൃത്തിയും കാര്യവും എന്നൊക്കെ! അമ്മിയക്കായിരുന്നാലും ഞമ്മളെ ആവശ്യം നിറവേറ്റണ്ടേ? വലിയ വൃത്തി! വെണ്ണണെ വിട്ട പിന്നെ വല്യ വൃത്തിയൊക്കെ കണക്കിയക്കാരം.
കൊറേക്കെ നമ്മള് പുട്ച്ച് നിന്നോക്കും ഒക്കെപ്പെ പിട്ച്ച്ക്കാൻ കച്ചൂലല്ലോ ആഹ് കയ്യൂലല്ലോ അതന്നെ ന്നാലും വെള്ളം കൊ നല്ല വെള്ളം കുടിച്ച്മറ്റേ ഇ കുപ്പി വെള്ളം ഒന്നും വാങ്ങിയ കുടിച്ചാ കഴ യൂല്ല. ഇപ്പ ഈ മഴ! കഴുത്തൊക്കെ ഭയങ്കര കെതിയേടാണ്.
കുട്ടിയാക്കങ്ങ തന്നെ ഞങ്ങള് വള്ളം ഫുള്ള് എത്രോ എത്രയോ കുപ്പി കാര്യങ്ങളും വെള്ളം കൊണ്ടോയ്ക്കണ് ഞങ്ങള്. എല്ലാ വിധ സൗകര്യം കൊണ്ടേയ്ക്ക്ണ് ബസ്സില് ബാക്കില് വെച്ചെക്കേനി. ഭക്ഷണം കഴിച്ചിരിക്കാനും ഒക്കെ നിലത്തിരിന്ന് കഴിക്കാനുള്ള! ഇത് പ്പോ അ പ്പ അങ്ങൻത്തെ വിരിപ്പും കാര്യക്കെ നമ്മൾ കൊണ്ടയ്ക്കന്നേനി രാത്രിക്കത്ത് പിന്നെ ഫുഡ് ആ ഹോട്ടല് ഹോട്ടലിന്നു അൽഫാമും മന്തിയൊക്കെ കഴിച്ച്! എന്താ അവർക്ക് ഇഷ്ടള്ളൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ രാത്രിയേക്ക്! ഒരു പ ഒരു മണി രണ്ട് മണിയൊക്കെ ആ ആ ആ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പള എത്തിയത്. ആ രണ്ട്
ആ ആ തിരിച്ചെത്തിയപ്പം. ആ ശരി എല്ലാരും പിന്നെ ഒരിടത്ത് കുടെ എല്ലാരും ഒക്ക ഒരി
ആഹ് ഞങ്ങളിനൊക്കെ എല്ലാരും എടുത്ത്ടുത്ത് തന്നെ ആയതോടെ സുഖമാണ്. എല്ലാർക്കും അടുത്ത് തന്നെ ഒരു എടുത്ത് ബസ്ർത്തിയാണ്. പിന്നെ എല്ലാ വനവൻ്റെ വീട്ടിക്ക്പോയി. ക്ക വനനവൻ്റെ വണ്ടിയു കര്യയുണ്ട്. ബസ് ഇറങ്ങിയാണ്ട് പിന്നെ വണ്ടി അവനാന്റെ വണ്ടിയിൽ അവനൻ്റെ എല്ലാവരും വിട്ടുക്കു പോയി.
ആഹ
മം പിന്നെ ആപ്പൊ ആ ക്ഷീണ കുട്ടികൾക്ക് ഇപ്പൊ ആ ബസ്സിൽ ചാടി കഴിച്ചതിൻ്റെ ക്ഷീണക്കെ അലവുണ്ട് ഇപ്പൊ ഇന്നപ്പ നേരത്തെ മദ്രാസ്സ് സ് സ് കോക്ക നെയച്ചം ചെയ്തു രാവിലെ തന്നെ
അ അത് കുടെ പാട്ട് ബാ ബസില് പാട്ട് കൂടി തലകൾക്ക് ലെവല് ഉണ്ടാവില്ലേ.
ആഹ ചെറിയ കുട്ടികളാകുമ്പോക്ക് ഇഷ്ടല്ലേ?
ആ റ്റുള്ളവർക്ക് ഡാൻസും പാട്ടും ആയിട്ട് അങ്ങനെ അവി ഷം പോകുമ്പോ അത് രസാണ് കുട്ടികൾക്ക് അപ്പൊർക്കൊന്നും ഉണ്ടാവൂല്ല.
ഏഹ അപ്പോ ഓൽക്ക് ഉർക്കും കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നൊക്കെ ക്ഷിണിച്ചതാകുമ്പോഴൊക്കെയാണ് ർക്കം കാര്യൊക്കെ ഇണ്ടവാ അത് തന്നെ അങ്ങനത്തെ കാര്യമൊന്നും ഉണ്ടാവില്ല.
വർക്ക് തേയില. പിന്നെ ങ്ങ ക്ഷീണാ പോകുമ്പോഴും പോക പറഞ്ഞിട്ടല്ലേ വന്നാ പിന്നെ ക്ഷീണം. തന്നെയാണ്.
ആ ക്ഷീണം. ആ ക്ഷീണത്തിൽ ഉറങ്ങിയതാണ് ഇപ്പൊ. പിന്നെ ഇപ്പ നമ്മ നാട്ടിൽ തന്നെ ഇപ്പൊ പെരും മഴയാണല്ലോ. എ എന്താ മഴയും തണുപ്പാണ് ഇപ്പോ. ആ രണ്ടു ദിവസേ ആയിട്ടുള്ളൂ. പെഴല് തുടങ്ങിയിട്ട് പക്ഷേ നിർ നിർത്താതെ പെയ്തിട്ടെ, നിർത്താതെ പെയ്തിട്ടെ. ഭയങ്കര തണു തണുപ്പും കാര്യ ഉണ്ടല്ലോ? നമ്മുക്ക്ന്നെ.
ഈ ചാറ്റിലൊന്ക്കെ? അധികം തണുപ്പന്നെ കാറ്റ് ഇടക്കക്കൊ കാറ്റുംണ്ട്.
ഇനിയിപ്പോ ഓരോ അസുഖങ്ങളാ! ഇതുകൊണ്ട് വക്കാറുണ്ടാവുക പനിയയാലും ജലദോഷ ആയാലും.
അതെന്നെ
വേണ്ട്
അതിന്നെ പ്പെ എയ്ലെ കൊണ്ടു പോയാലും പേടിയന്നെ ഈ അസുഖം. ഇതേകാര്യം തന്നെ പേടി. ടൂറയാലും, ബേറെള്ളതൊക്കെ തന്നെ സ്കൂള് മദ്രസ ഒന്നും മൊടങ്ങന കാര്യാലോജിച്ചലെ പെടും. ക്കും പോകാൻ മനസില്ല. പ്പൊ ങ്ങനെ പനി ടെ പാർന്ന് പിടിച്ച പനിയട് പോയാലും വെള്ളത്തിലൊക്കെ ചടിയെങ്കിലും അധികം പേടി കേട്ട വെള്ളത്തിന് എല്ലാരും എല്ല പനി എല്ലാരും ചാടണതല്ലെ.
ആ ശരിയാ ഇവിടെ വെള്ളത്തിന്ന് നമ്മുക്ക് പോകുമ്പോ കാണാൻ നമുക്കൊക്കെ ഫുള്ള് കാണാ പ്രകൃതിയായിട്ടും മറ്റേതായിട്ടു ഇങ്ങനെ കാഴ്ചകൾ കാണാനാണ് ആ പിന്നെ എന്തൊക്കെയന്ന വേറെ പ്രത്യേകിച്ചൊന്നുല്ലല്ലോ?
വേറെ പ്രത്യേകിച്ചൊന്നു എത്തുല്ല. പി എന്നാ പിന്നെ വിളിക്കലേ ഉം